ആഹ് -
യങ്കര സൗണ്ട് കേക്ക്ന്ന്-
അല്ലല്ല അത് ഫാനിന്റെയാ- റൂമിൽ കിടക്കവാരുന്നു ആ ആ ഫാന്റെ സൗ- ഉണ്ടാർന്ന് മഴയിന്ന് ഇല്ലാര്ന്ന്-
ഇന്നെന്ത്യേ ഭയങ്കര എര പ്പ് പോലെ കേക്ക്ന്ന്-
ഇവിട ഞാൻ റൂമി കെടന്നേന്റെയാ വയ്യ അങ്ങ് ക്ഷീണം-
ആ ക്ലാസ് പോയി യാത്രചെയ്തതിന്റെ ഷി- ക്ഷീണവാന്നോ?
ആ
ആ പിന്നെ എന്തൊക്കെയുണ്ട് വിഷ ങ്ങള് യാത്രയൊക്കെ പോയോ
ആ പോയി പോയിട്ട് വന്നതേ ഉള്ളു ഇന്നലെ വന്നരുന്നു
അത അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം ക്ക്
സ്ഥലമൊക്കെ നല്ലതായിരുന്നു നമ്മള ഇവിടെ കുട്ടനാടാ പോയിരുന്നത്
ആന്നോ
ആ അവിടെ കുട്ടനാട് പക്ഷെ നല്ല മഴയൊന്നും ഇല്ലായിരുന്ന അതുകൊണ്ട് വല കാര്യായി
മഴയില്ലായി വെള്ളമൊക്കെ ഉണ്ടോ അവിടെ?
വെള്ളമേ ഉള്ള് നമ്മള് പിന്നെ പോയത് കഴിക്കാൻ വേണ്ടിയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു നമ്മള് മെയിൻ പോയത്
ഫുഡൊക്കെ കഴിച്ചോ എന്നിട്ട്?
പിന്നെ അതെല്ലാം കഴിച്ചു നമ്മള ഇവിടെന്ന് കുറച്ച് ഫാമിലി നമ്മടെ ഈ എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലി അങ്ങനെള്ള ആൾ
ഓ എല്ലാരും കൂടി വണ്ടി വിളിച്ചു പോയല്ലേ?
എല്ലാവരോട്ട് പോയത് അവിടെ പിന്നെ കുട്ടനാടും പോയി പിന്നെ അവിടെ ആലപ്പുഴ ഒരു പള്ളിയിലും പോയി പിന്നെ ബീച്ചിലും പോയി ആ അങ്ങനെ ആ കറക്കി ആഹ് രാവിലെ വെളുപ്പ പിന്നെ പോയത് രാത്രിയായി പതിനൊന്നു പന്ത്രണ്ട് മണിയ ആയി തിരിച്ചു വന്നപ്പോ
ഹൗസ് ബോട്ടില കേയറിയാ?
ഓ അതൊന്നും ചെയ്തില്ല അങ്ങനൊന്നും പോയില്ല ആ അല്ലാതെ നമ്മൾ അവിടൊക്കെ ചുമ്മാന്ന് കണ്ട് പിന്നെ എല്ലാവർക്കും ആഗ്രഹം ആ ബീച്ചിൽ പോണംന്നുണ്ടായിരുന്നു പിള്ളോരൊക്കെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ക്കെ ബീച്ചിൽ പോണം ബീച്ചിൽ പോണം എന്നുള്ള ആഗ്രഹാരുന്നു അങ്ങനെ അത് പോ ആ അങ്ങനെ അത് അതു പോയി പിന്നെ കഴിക്കാനുംറി കഴിക്കാൻ കറി നല്ല ഫുഡക്കെ ആയിരുന്നു നമ്മളല്ല കായൽ മീനൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആ പിന്നെ ആഹ് കരിമീനൊക്കെ ആയാലും കുട്ടനാട് പോയ കരിമീം പൊളിച്ചത് കഴിക്ക ക്ക് ഹോമ്മല്ലേ
ആഹ് അന്നേരം കിട്ടുന്ന മീനൊക്കെയ ആന്നല്ല
ആ നല്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ അതിനനുസരിച്ച് വിലയുണ്ട്
ആഹ് വില കാണും നല്ല
അ ഒരു ഇത്ര ഫാമിലിയോടെ കഴിച്ചിട്ടറങ്ങിയപ്പോ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആയി
ഇതിപ്പോ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണല്ലോ എന്ത് ഒരു സാധന ത്തിനായാലും ക്വാളിറ്റി ഉള്ളതിന് പൈസ ആവുല്ലോ
പിന്നെ എന്തായാലും വല്ലപ്പോഴൊക്കെ ല്ലേ എല്ലാ
ആ എപ്പഴും ജോലിയും കാര്യം നോക്കി നടക്കല് വല്ലപ്പോഴും ഒരു യാത്രയൊക്കെ ചെയ്ത്
ആ അപ്പം വല്ലപ്പോഴൊക്കെ ഇങ്ങനെക്കെള്ള എൻജോയ്മെന്റും ലൈഫിൽ വേണല്ലോ അപ്പൊ നമ്മള് വിചാരിച്ച എ എല്ലാരു ന്നെ പ്ലാൻ ചെയ്തതാ ഇപ്പം എന്തയലും നടന്ന് എല്ലാരും പോയിട്ടൊക്കെ വന്ന് ക്ഷെ നല്ല യാത്രയൊ ക്യായിരുന്നു എല്ലരായിട്ടും കാര്യൊക്കെ പറഞ്ഞ് നല്ല വ ണ്ടിലൊക്കെയായിരുന്നു നല്ല യാത്രയൊക്കെയായിരുന്നു പോയിട്ട് വരാൻ
ഉം ആൾക്കാരോയിട്ട് കൊർച്ചും കൂടി അടുക്കാനൊക്കെ ഇനൊക്കെ യാ
ആ ആ ആ നമുക്ക് അറിയുന്നവര് മാത്രേ ഉ ക്ലായോണ്ട്
ആ അങ്ങനാന്നങ്കിലും നമുക്ക് ചെറിയൊരു ക്യാപ്പു ണ്ടാവുഅല്ലോ പലരോടും അങ്ങനെ പിന്നെ ഈ ഒരു യാത്ര ത്ര യ്യുമ്പോ ആ ഒരു ക്യാപ്പും കൂടെ ഒന്നും കൂടി മാറുവല്ലോ
ആ ആ
പിന്നിങ്ങനെ സോളോ ട്രിപ്പായിട്ടൊക്കെ പോവുന്ന യാത്രകളുണ്ടല്ലോ ഇങ്ങനെ ഒരു ടീം നമുക്കറിയാത്ത ആൾക്കാരു ആയിട്ടിങ്ങനെ
ആ ആ ആ
അങ്ങനെയെക്കെ പരിചയപ്പെടുന്നതുണ്ട് ഷാപ്പിലൊക്കെ കേറിട്ട് കള്ളൊക്കെ കുടിച്ചോ
ആ കള്ളൊക്കെ കുടിച്ച് നമ്മളൊക്കെച്ചിരി കുടിച്ചോള്ളൂ ആണ്ങ്ങളായിരുന്നു കൂടുതലും കുടിച്ചത്
ആ വേറെ വണ്ടി വിളിച്ചു പോവുന്നുണ്ട്ര വ
ഡ്ര ആ ഡ്രൈവർ ഇല്ല മറ്റ അത് ടൈം നുല്ല അവരെ എല്ലാരും അവരവരുടെ ആവശ്യത്ത് ആണുങ്ങളൊക്കെ പിന്നെ കുടിക്കുന്നവരൊക്കെ ആയോണ്ട് അവർക്കറിയാലോ എത്ര കുടി ചെയ്താവൂന്ന് ആ വല്യ ഫീറ്റൊന്നും ആരൊന്ന്വായില എല്ലാർക്കും കള്ളീനേക്കാട്ടിലും എല്ലാർക്കും ഫുഡ് കഴിക്കണം മീൻ തലക്കറി കഴിക്ക
ഉം നല്ല എരിവുള്ള ആഹാരൊക്കെ ക്കെയായിരിക്കല്ലോ അവ്ട്ത്തത്
ആ ആ കൊഴപ്പില്ലായ്രുന്നു നമുക്ക് എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എ യാത്രാ ത്രയായാലും നല്ല യായിരുന്നു ഇനിയും വേറെ അത കുട്ടനാട് നമ്മളെയൊക്കെ കുട്ടനാട് കുട്ടനാട്ന്ന് കേക്ക് പലരും പോണോന്നൊക്കെ വല്ലയൊന്നും ഇല്ല അവിടെ കാണാനൊന്നു ഇ
പ്രത്യേകിച്ച ഒന്നും ഇല്ല കൊറെ ആവെള്ളവും പിന്നെ ആകെ ഫുഡ് കഴിക്കുക
ആഹ് അത്രേയള്ളൂ അല്ലാതെ കുറെ വെള്ളം ചുറ്റുപാട് പക്ഷെ നമ്മളൊക്കെ അവിടെ ഓരോത്ത താമസിക്കുന്ന കാണുമ്പോ നമുക്കിഷ്ട തന്ന പക്ഷെ നമ്മളൊക്കെ അടെയി താമസിക്കുമ്പോഴ അതിൻന്റെ ബുദ്ധമുട്ട്
ആ ചെറിയൊരു മഴ പെയ്യുമ്പോ തന്നെ ഈ വെള്ളം കേയറമ്പഴും ള്ള ബുദ്ധിമുട്ട് അവർക്ക് ഓരോ സ്ഥലത്തും കാ
എവിടേലും പോനേൽത്തന്നെ വള്ളം തുഴഞ്ഞു വേണമല്ലോ പോവാൻ
ഉം ഓരോ സ്ഥലത്തും താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സില തില്ലല്ലോ അല്ല താമസിക്കാത്തവർക്ക് ബുദ്ധിമുട്ട് മനസിലവത്തില്ലല്ലോ നമ്മപറയും എന്തു ഭാഗ്യമുള്ളവര ആ അവർ അവിടൊക്കെ താമസിക്കാലോ
ആമാ
പക്ഷെ ശരിക്കും അവർക്ക്
ഉം നമ്മിളിപ്പോ ഈ വെള്ളത്തിന്റെ ഒന്നുമല്ലോലോ നമക്കെക്കെ അവിടെ പോയി താമസിക്കാം നമ്മള് രണ്ട മൂന്ന് ദിവസ തമാസമിക്കും പിന്നെ നമുക്കങ് പറ്റത്തില്ല നമുക്ക് ഇപ്പോരിക്കലും അങ്ങാ യോ യോജിച്ചച്ച് പോവാൻ പറ്റത്തില്ല കാരണം നമ്മളിങ്ങനെ കരയിൽ താമസഅങ്ങനെ മറ്റ വെള്ളം ഇല്ലാ നമ്മൾ അങ്ങനൊതാമസിക്കുന്ന ആൾക്കാരല്ലോ
അവർക്കൊക്കെ പിന്നെത് ശീലമായയൊണ്ട് അവരതൊക്കെങ്
രണ്ടില് കായലാ അവർക്ക് അപ്പുറത്തോട്ട് പോ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് പോകണമെങ്കിൽ തന്നെ
ആവെള്ളം വേണം ഉം ചെറിയ ചെറിയ തുരു തുള്ള കേട്ടല്ലേ വീടുകളൊക്കെ
കാണാ പുറമേ നിന്ന് കാണാൻ നല്ല ഭംഗിയാ ഇപ്പ എന്തോ പെട്ടെന്ന് എന്തെിലും അത്യാവശ്യം വന്നാൽ തന്നെ ഇവരെന്തോ ചെയയ്യോ എന്നൊക്കെ ഞാൻ ആലോചിച്ചത്
ഉ ഒരു ആശുപത്രി പോക്കാന്നെങ്കിൽ അവിടെ ആശുപത്രിക്കെ ഇച്ചിരി ഉള്ളിലോട്ടോ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലോട്ടൊക്കെ ആയിരിക്കല്ലോ
ആയിരിക്കാം ആയിരിക്കും പിന്നെ അവർക്ക് എപ്പഴും നമ്മുക്കിടെ ബസ്സ് മാർഗംമാണെങ്കിൽ അവർക്ക് ബോട്ടാ
ആ എപ്പോഴും ബോട്ട് ഉ സ്വന്തമായിട്ട് വെള്ളമൊക്കെ ഉള്ള വീട് കുട്ടകളും എല്ലാം കാണുവല്ലോ
എന്താലും നല്ലൊരു എസ്പീരിയൻസ് ആ ഇങ്ങനെ ഇ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോടക്കെ പോകണം
ആ ഇനി അടുത്ത് ഇപ്പൊ ഇ ഇനിപ്പ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് വെക്കണം
ആ
എന്നിട്ട് അവിടെ പോവാൻ നോക്കണം
അത
നീപ്പോ വാഗമണ്ണോ മൂന്നാറൊക്കെ അങ്ങനെയൊക്കെ പോയി നോക്കണം ഇപ്പൊ ഇവിടെ നമ്മടെ കൊല്ലത്ത് തന്നെ തേ ഇവിടെ ഓ ഇഷ്ട്ടല്ല ത്തിന്റെ പേര് അങ്ങ് മറന്നുപോയി ആ പുന്നലൂരിന്റെ അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ താ വെച്ച് തുടങ്ങുന്ന
തെങ്കാശിയാ
തെങ്കാശിയില്ല ആ തെന്മലയ് തെന്മല ഇ ക്കൊ ടോറിസത്തിന് അകത്താണ് പുറമേ അല്ല അകത്താണ്ട് എന്തൊക്കെയോ ഈ മേളിക്കൂടി പാലൊക്കെ പോകുന്ന രീതിയിലോ
ആ
അങ്ങനൊക്കെ മൊബൈലിൽ കാണിക്കുന്ന്
ആ അവിടെ പോയിട്ട് തെന്മലേ പോയിട്ടുണ്ട് ആ ഏരിയയിലൊക്കെ നമ്മടെ ബന്ധുക്കളൊക്കെ ഉണ്ട്
ഞാൻ ഒരു വട്ടം പാലരുവീൽ ഇങ്ങനെ പോയായിരുന്നു
ആ
ആ വലിയ പ്രത്യേകതയൊന്നും ഇല്ല
അത് നമ്മുടെ കൊല്ലത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളു ണ്ട് കാണാൻ നമ്മള് കാണാത്ത ഒരുപാട് സ്ഥല ഒ ക്കെഉണ്ട്
ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മള് കൊല്ലത്ത് കാണാൻ കിടക്കുന്നതേ ഉള്ളു അപ്പൾ ആ കുറച്ച് ബീച്ചിലൊക്കെ അല്ലേ പോയിട്ടുള്ളു പുൾ പുള്ളേരിയയിലോട്ട് പോവാണെങ്കിൽ കൊറെ ഇത് കൂട്ട് മലകളും അരുവികളും വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടം പോലെയുള്ള ജില്ലയാ കൊല്ലം
ആ ആ അത അപ്പേ നല്ല നമ്മളി പോണിലൊക്കെ ഇങ്ങനെ ഓരോ ന്ന് കാണും ഫോണൊക്കെ ഇങ്ങ നെ ഓരോന്നൊക്കെ കാണും പക്ഷെ അതി ന്റെ ലൊക്കേഷൻ ഒക്കെ കി ട്ടാൻ ഭയങ്കര
ആ ചെലവരിടുന്ന ലൊക്കേഷൻ ഒ ന്നും ഇപ്പ അധികം കറക്റ്റ് ആവണോ ന്നില്ല
ആ
ഇപ്പൊ പിന്നെ അത് മാത്രോ ഫുഡിന്റെ തന്നെ എന്തൊക്കെയാ പല വെറൈറ്റി ഫുഡ് കരുനാപ്പിൽ തന്നെ ഇപ്പൊ എച്ചാഞ്ചേമാളി തന്നെ ഒരു വെ വീന്ന് പറഞ്ഞൊരു സ്പോട്ട് കാണിക്കുന്നു
ആമാ
ആ അത് അവിടെ അവിടുത്തെ ഷേക്ക് ഒക്കെ അവിൽഷേക്ക് ഒക്കെ ഭയങ്കര ഫേമസാ
ചില ചില നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ട് ഓരൊ ന്നും നമ്മൾ പോയി കഴി ക്ക്ന്നട്ത് അവിടെ സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ലായിരിക്കും അവര് ഈ പൈസക്ക് കൊടുത്ത് പ്രമോട്ട് ചെയ്യുന്നതാ
ചെല നാടൻ ഫുഡൊക്കെ ചെയ്യുന്ന ചെല ബ്ലോഗർമാരുണ്ട്
ആഹ് അതൊക്കെ നല്ല യാ
ആ ഈ കൊച്ച് ചെറിയ പെട്ടി കടകളിലൊക്കെ പോയേ
ആ ആ
ഒരു ടീ ഒരു ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഒരു ബ്ലോഗുണ്ട് അതവർ പ്ര പഴയ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന നാൾ കടകളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് കാണി
കൺന്നുല്ലേ ആ അ നമ്മള ച നമ്മള് രണ്ട മൂന്ന് ഇൻസ്റ്റയിൽ കണ്ടു നമ്മൾ രണ്ട മൂന്നടത്ത് പോയിട്ടൊന്നും അവിടുത്തെ സ്ഥാനം ഒന്നും കൊളത്തൊന്നുല്ല അവര് പറഞ്ഞത്ര ഹൈപ്പ ഒന്നും നമ്മ
ഹയപ്പു കണും നമ്മളന്ന് ചെലപ്പം വലിയ പ്രതീക്ഷ രിക്കും അവിടെ പോന്നത്
ആ
പ ചാ ആ പ്രതീക്ഷ അവിടെ അങ്ങനെ വലിയ രീതി കാണത്തില്ലായിരി പിന്നെ പ്രശ്നം വരുന്ന വെച്ച ഈ ഇൻസ്റ്റയിൽ ഒക്കെ വീഡിയോ ഇ ട്ട് കഴിയുമ്പോ ആള് തിരക്ക് കൂടും അപ്പൊ അവര് ഫുഡ് പെട്ടെന്ന് ഒണ്ടാക്ക പോവാൻ വേണ്ടി ആ വെപ്രാളത്തിൽ ചെയ്യുമ്പോ ആ പഴയ ടേസ്റ്റ് ചെലപ്പോ കിട്ടണോന്നില്ല. അങ്ങനെയും വരും തെരക്ക് കൂടുമ്പോ സാധനത്തിന്റെ കോ കോളിറ്റിയും കൊറയാൻ ഒരു ഇത് വരോ അല്ലെ സ്വന്തായിട്ട് ഏതെലേം കട കണ്ടുപിടിച്ച് പോയി നോക്കണം, അല്ലെ തെരക്കൊക്കെ ഒഴിഞ്ഞ് ഇതിന്റെ ആ ഒരു ട്രെൻഡ് ഒക്കെ കഴിയുമ്പോ പോയി നോക്കണം.
അതാ നമ്മളീ ഈ ഫോണി കണ്ടൊന്നും പോയി നോക്കാരിക്കി ന്നായിരിക്കും നല്ലത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയാ തന്നെ എന്തു മാത്രം റിവ്യൂസ് സേ വരുന്നോരോ
ആ പലരും ഈ സീൻ ആ ഈ സിനിമ പൊട്ടാനൊക്കെ ചെല വ്യ മിക്ക സിനിമയും ഇതായി പോവാൻ കാരണം ഈ റിവ്യൂസാ.
ആന്ന് ആന്ന് ആൾക്കാര് കാ എല്ലാരും റിവ്യൂ നോക്കീട്ടെ കാണാ പോന്നത്
ആ ഇപ്പൊ ചെല സിനിമ റിവ്യൂ ചെലവരുടെ ഓരോ റിവ്യൂന്ന് പറഞ്ഞാ ഓരോരുത്തരടെ ആഹ് അഭിപ്രായവായിരിക്കും.
ആഹ്
അന്നാ ശരി അവ് ശരി